ഹലോ
ഹലോ, കേക്കുന്നുണ്ടോ?
ആഹ്, കേക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ്.
ആഹ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ ഉണ്ട് വിശേഷങ്ങള്?
ഓഹ്, എന്ത് വിശേഷം നല്ല മഴ!
ഇന്ന് ഞങ്ങക്ക് നല്ല വെയില്. ഇത്ര ദിവസം കൂടിയ വെയില് വന്നത്, ആഹ്
ക് നല്ല മഴയാ.
ഇന്നലെ വരെ നമ്മുക്ക് ഭയങ്കര മഴയായിരുന്നു. ഇനി എപ്പോഴാ ഇത് മാറുന്നേന്ന് അറിയ ത്തില്ല, നല്ല വെയില്.
ആഹ്, ആഹ് ഇങ്ങോട്ട് നല്ല മഴയാ.
അത, ഇപ്പം ഒരു ഏരിയ തിരിച്ചും ജില്ല തിരിച്ചും ഒക്കെ ഇല്ലേ മഴ.
ആഹ്, അതെ ഞങ്ങൾക്കിന്ന് ഓറഞ്ച് അലർട്ടാ.
ആഹ്, സ്കൂളൊക്കെ അവധിയല്ലേ?
ഇസ്കൂളിന് അവധിയില്ല. റെഡിന് മാ മാത്രല്ലേ അവധി. ധിയൊള്ളൂ ആഹ്, ഏതൊക്കെയോ ജില്ലക്ക് ഞാനും ഇന്നലെ ന്യൂസിൽ കണ്ടായിരുന്നു.
മഴയില്ലായിരുന്നു രാവിലെ. നടക്കാനെ പോയിട്ട് വന്ന്. ഓഹ് ചായൊക്കെ കുടിച്ച്. ഉം
ആഹ്
ന്തോ രാവിലെ ന്താ കഴിച്ചേ?
രാവിലെ കഴിച്ചില്ല. കഴിക്കണം ദോശ!
അശു ഇത്ര മണി ഒമ്പതരയില്ലേ?
ആഹ്, കൊച്ചുങ്ങളെയൊക്കെ വിട് ഇപ്പ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ?
ആഹ്, അത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നെല്ല?
ഇപ്പളാ സ്കൂൾ ബസ് വന്നത്?
ആഹ്, ആഹ ബസ് കേറ്റ വിടാൻ കൊണ്ടു പോണം. അല്ലെ
തൊട്ട് മോളിൽ തന്നെ. വരുന്ന തൊട്ട് മോളിൽ തന്നെയാ...
ആഹ്
അപ്പൊ, ഞാനങ്ങ് കേറ്റി വിട്ട്. അന്നേരം പിന്നെ ചെറുത് ഉറങ്ങാൻ വേണ്ടിയുള്ള കളിയായിരുന്നു. അതെ
അപ്പൊ, അതിനെ അങ്ങ് ഒറക്കി കഴിഞ്ഞ കൊഴപ്പല്ല ല്ലോ?
കഴിട്ട് കുഞ്ഞ് കൊച്ചുങ്ങൾ ഉള്ളവർക്ക് അങ്ങനെ ടൈം ടബിൾ വെച്ചല്ലേ ജോലി.
അതെ, അങ്ങനെയെ ചെയ്യാൻ പറ്റുള്ളൂ.
അവർ ഒറങ്ങുന്ന ടൈം ആണ്. നമ്മുടെ ജോലിയുടെ ടൈം.
അതെ, ഞാൻ രാവിലെ തുണിയൊക്കെ മിഷീനിലിട്ട് ഭയങ്കര മഴ കണ്ടൊ ണ്ട്. മിഷീനിലിട്ടു. ഇനിയിപ്പം അതും അലക്കി വേണം ഉറങ്ങി കഴിയുമ്പോ അതൊക്കെ. ഒക്കെ ചെയ്ത് കഴിച്ചൊക്കെ ഇരിക്കാം. വൈകുന്നേരം വ ഇല്ല, ഇന്ന് കിട്ടിയില്ല.
ട്രോളിങ്ങ് തൊടങ്ങി
ആഹ് തൊടങ്ങി തൊടങ്ങി അതോണ്ട് ഒണക്കമീൻ വെച്ചഡ്ജസ്റ്റയ്ത് ആഹ് എന്താ ബ്രേക്ക്ഫാസ്റ്റ്
ഇന്ന് എനിക്ക് ചപ്പാത്തിയാര്ന്ന് നമ്മള് മിക്കോസവും രാവിലെ ചപ്പാത്തിയാണ്
അതേലെ ഡയറ്റാ
അല്ല ഇവിടെല്ലാർക്കും ചപ്പാത്തിയാ രാവിലെ ഇഷ്ടം
ഹാണോ ആ ആ ഇവിടെ സാധനേ ഇഷ്ടല്ല
ആന്നൊ ഇവിടുത്താർക്ക് എൻ്റെ വീട്ടിലൊള്ള എല്ലാർക്കും മൂന്നു നേരം ചപ്പാത്തി വെച്ച് കൊടുക്കാെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷവാ
അതേല്ലേ ഇവിടെ ചോറ് ചോറ് ചോറ് ഉം രാവിലെ ഒരു നേരം മാത്രേ കടി എന്തെങ്കിലും മതി പിന്ന ചോറ് മതി കടിയില്ലേലും പ്രശ്നൊന്നുല്ല
ആഹ് ആ ആ ചോറു മതി എൻ്റെ വീട്ടിലതുപോലാണ് അവിടെ മോ മോൻ പറയും അമ്മേടെ വീട്ടിൽ ചെന്ന എ എപ്പഴും ചോറാണ തന്നെ
നമുക്കങ്ങന നിർബന്ധങ്ങളൊന്നുല്ല
ആഹ് ഇവർക്കും പിന്നെ ഇഡലിയൊക്ക വെച്ചാ ഭയങ്കര പാടാണ് കഴിക്കാൻ
ആഹ്
ഉം ഇഡലിയോ ദോശയൊക്കെ ആണെങ്കി ഓ ഇത് എന്നൊള്ളത് മാസത്തി ഒരിക്കെ ഇടലി വെച്ചാലും ചോയിക്കും അമ്മെക്ക് എന്നും ഇതാണോ വെക്കുന്നേന്ന്
അ ഹാ ഇവൻ ഇവിടെ ഒണ്ടാക്കി കഴിഞ്ഞാ കൊച്ച് സ്കൂളിൽ പോവുംമ്പോം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കടികൾ മാത്രേ കൊണ്ടു പോകുള്ളൂ
ഒ ഓ ഓ ഓ ആഹ് സെർ ഹാ അതെന്റെ ചേച്ചിടെ മോള് ഇപ്പോ അവള് ബി എഡിനാ പഠിക്കുന്നേ എന്നാലും ചോറ് കൊണ്ടു പോത്തില്ലെന്ന്
അതെല്ലേ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ ഉണ്ടാക്കുന്ന് അതേ കൊണ്ടു പോത്തുള്ളു അതും അപ്പൊ ഞാൻ ചോയിക്കും ദോശയും ചമ്മന്തിയും അതൊക്കെ കഴിക്കുംമ്പോ അങ്ങ് വെശക്കത്തില്ലെ വെരുന്നത് ആറ് മണിയാവും
ആഹ് വെശക്കൂല അതാ ഞാനും കൊച്ചിനോട് പറയുന്നത്
ആഹ് അപ്പൊ ഞാൻ പറയുന്ന ദോശ ഒരു മൊട്ടക്കറിയും ആക്കി കൊടു അന്നരം ആ മൊട്ട അയിനാത്തിട്ട്ന്ന്
ആ അത് ശെരിയാ
ആഹ് ദോശേം ചമ്മന്തിയും അല്ലാ ഉള്ളിക്കറിയാ വെക്കുന്നേങ്കി ആ ഉള്ളി ഉള്ളിക്കറി കൊണ്ടു പോവും എന്ന മൊട്ട കൊണ്ടു പോത്തില്ല
ആ
സ്കൂൾലക്കെ എന്തായാലും പോയിട്ട് അല്ല കോളേജിലൊക്കെ പോയിട്ട് ഇനി വെരുംമ്പഴ്ത്തേനും വെശക്കെ
അതെ വെശക്കൂല രാവിലെ പോന്നല്ലേ
അതും രാവിലെ പോവുംമ്പഴും നല്ലപോലെ കഴിച്ചിട്ട് പോത്തില്ലല്ലേ അവര് ആ കഴിച്ചില്ല അവര് പിന്നങ്ങനങ് അഡ്ജസ്റ്റാവും
ആ അവർക്ക് ശീലവായി
ശീലാവും ആ അപ്പം ചേച്ചിക്കും അതാ സുഖം അല്ലെ ജോലിയ്യെത് രാവിലെ എഴുന്നേറ്റ് ചോറും കറികളൊന്നും വെക്കണ്ടാല്ലേ
അതെ ഇവിടെ ഞാട്ട് കൊച്ചിനോട് പറയും സ്കൂളി പോവുംമ്പോ ശ്രദ്ധി അവിട്ന്ന് പ്രിൻസിപ്പൾ വഴക്ക് പറേം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവെരുതെന്നും പറഞ്ഞിട്ട് ലെഞ്ചിന്
അ ഹാ ഹ ഹാ
നാ ഒണ്ടാക്കി കഴിഞ്ഞ അന്നേരം അത് മാത്രേ അതെ എനിക്ക് വെക്കാ ഒള്ളൂ അതും ഒരെണൊക്കെ വെക്കാൻ പാടുള്ളൂ അങ്ങന ഭയങ്കര നിബന്ധനകളൊ
ആ ചെല സ്കൂൾൽ നിർബന്ധമാണ് കൊണ്ടുവെരുന്നത് എല്ലാം കഴിക്കണമെന്ന്
ആ ഇവർക്കും അത്തന്നെ ഒരു സാധനം വേസ്റ്റയ്യാൻ പാടില്ല
തിരിച്ചുങ്ങോട്ടു വീട്ട് ചേച്ചി അന്നേരം പറയായിരുന്നു അവര് സ്കൂള് പയിയുന്ന സമയത്ത് കഴി എന്തോ ഉണ്ടാക്കി കൊടുത്താലും അത് കഴിപ്പിച്ചിട്ടേ വിടത്തോള്ളൂ ന്ന് ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് ആയെ കാണിക്കണോന്ന് പറയും അല്ലെ ടീച്ചറെ കാണിക്കണന്ന് പറയും
ആ. ആഹ്
ഉ കന്യാസ്ത്രീകളുടെ സ്കൂളായിരുന്നു നല്ല സ്ട്രിക്റ്റും നല്ല സ്നേഹവും അന്നരു കരുതലുള്ള ആയിരുന്നു
ആ എന്റെ മോനും അങ്ങൻത്തെ സ്കൂൾലാ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യ
ആ അന്നേരം ചേച്ചി പറയും വെജിറ്റബിൾ ഒന്നും കഴിചില്ല വീട്ടി എന്ത് വെജിറ്റബിൾ വെച്ചാലും അവർക്ക് കഴിക്കാൻ വല്ല്യ വേശ്മാ ഇതങ്ങ് സ്കൂൾ പോവുമ്പം കൊടുത്ത വിട്ട അവര് കഴിച്ചിട്ട് വരുന്ന് പറിം ആ ആ അങ്ങനെ വെക്കേഷനൊക്കെ വീട്ടീന്ന് അവര് നന്നാവത്തില്ല സ്കൂള് പോവുന്ന സമയത്ത് നന്നാവും
ആ ഇവം വെക്കേഷൻ ഇരിക്കുമ്പോ എന്തേ കയി അന്നേരം സ്നാക്സ് എന്തങ്കിലോക്കെ ആണേ കഴിചോളും സ്കൂളിൽ പോവുമ്പോ പിന്നെ ആ ലഞ്ച് കൊണ്ടോയിട്ട് പെ പെട്ടന്നങ് കഴിചീർക്കണം അട്ത്ത സമയ ആവുമ്പയെത്തേക്ക്‌ കളിക്കണ്ടേ
ഓ അവര്ടെ ആ ഒരു ടൈമല്ലേ
അതെ അവര്ടെ ടൈമ് വേസ്റ്റ് ആവുന്നും പർഞ്ഞിട്ട്
ആ ഹാ
ഇഡലിയും ദോശയൊക്കെ ആണെങ്കി ഓരോന്നങ്ങ് വെച്ചാ മതിയല്ലോ
ആ ഹാ ഹാ ഹാ ഹാ
ഇചിരി ച്ചാറ് എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലു ആണെങ്കില് അതും കൂട്ടി വേഗം കഴിച്ചറങ്ങി അവർക്ക് പോരാലോ
ആ ഹാ ഹാ ഹാ അത പിള്ളര് വെജിറ്റബിൾസ് ഒന്നും കഴിച്ചില്ലേല് ഇമ്മ്യൂണിറ്റി പവറു ഒന്നും കിട്ടത്തില്ല
അതെ ഒരു സാധനം കഴിക്കൂല മടുത്ത് പോകും ആ സമയ വല്ല മീന് ഇറച്ചി അങ്ങനെ ക്കെ ആണെങ്കില് പിന്നെ എന്തേ കഴിച്ചോളൂ
കഴിക്ക മീനത് വറുത്ത കൊടുത്താല അവർക്ക് ഇഷ്ടം കറി വെച്ചാ വല്യ പാടാ ഉം വറുത്തു കൊടുത്ത എത്ര വേണലും കഴിചോളും ഉം
പൊട്ടറ്റോ മാത്രം ഒര് ചെറുതായിട്ട് കഴിക്കും വേറെ ഒരു സാധന തിരിച്ച് അതുപോലെ നമ്മള് കൊടുക്കുന്ന വെജറ്റബിൾസ് മാത്രം ബാക്കി ഇണ്ടായിട്ട് കൊണ്ടരും
ഉം ഞാൻ ഇങ്ങനെ മൊട്ടയക്കെ പൊരിക്കുമ്പഴേ മുരിങ്ങയലക്കെ ഇട്ട് പൊരിച്ചു കൊടുക്കായിരുന്നു ചെർതില്
അതെ ലേ ആഹ്
ആ ന്നട്ട് അങ്ങനെ മുരിങ്ങല എങ്ങനെ എങ്ങനെ തിന്നാലും ഗുണ അല്ലേ
അതെ അതെ
ആ അങ്ങനെ പിന്നെ അല്ലെങ്കി വെജിറ്റബിൾസ് തോനിം ചേർത്ത് മൊട്ടയും കൂടെ ചേർത്ത് പൊരിച്ചൊക്കെ കൊടുക്കായ്രുന്നു ഇത്തിരി ചെറുതിലേ അയിനകത്തെ ക്യാരറ്റൊക്കെ നുള്ളി പറിക്ക്‌ കളഞ്ഞി്ട്ട് തിന്നുമായിരുന്നു മോൻ
ആഹ് ഇത് മൊട്ട പൊരിക്ക്യാന് നമ്മള് ഉള്ളി ഇടാ ആ ഉള്ളി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും
ആ കുഞ്ഞ് പിള്ളേരെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ ടെൻഷൻ
അഹാ അതെ അതെ ഇന്ന്പ്പോ കുഞ്ഞത് വല്ത് നൊന്നും ഇല്ല എല്ലാ ടെൻഷൻ തന്നെയാ
ആ നന്ന് സ്കൂളി വിട്ട് കഴിഞ്ഞാലോ വരുന്ന വരെ ടെൻഷന ഉം
പക്ഷെ കുഞ്ഞി ക്ലാസ്സില് പിന്നെ ഒരു ടെൻഷൻ കൊറവുണ്ട് കുറച്ചും കൂടെ വലുതാവുമ്പോ ഇപ്പളേ പേടിയാവുന്നുണ്ട് അങ്ങൻത്തെ ന്യൂസുകളല്ലേ ഓരോന്ന് കേക്കുന്നത് അതെ
കുഞ്ഞുങ്ങള ഒത്തിരി വളന്ന് ആ കുട്ടികളൊക്കെയാണ്ന്ന് കുറച്ച കൂടെ വർന്ന് കഴിയുമ്പോൾ അവർഈറങ്ങാനൊക്കെ പോക്പൾ വെള്ളെ വെള്ള ഒത്തിരികപ്പെട്ട് പോകുന്നില്ല അത് കേൾക്കുമ്പോഴാണ് ഭയങ്കര പേടി
കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ പിന്നെ നാട്ടിലൊരു കൊച്ച് പനി ബാധിച്ച് ചെറിയൊരു കൊച്ച് നാട്ടിലല്ല നമ്മുടെ ജില്ലയ തന്നെ ഒരു സ്ഥലത്ത് ന്യൂസില് കണ്ടതാണ്
ആഹ് ആ ആഹ്
ഒരു കുഞ്ഞഞ് കൊച്ച് ചെറിയ കൊച്ച് അയിന്റെ അച്ഛനും അമ്മയൊക്കെ ഒ നല്ല വലയ ഉദ്യോഗസ്ഥരൊക്കെയാ പാവം പനി പിടിച്ച് മരിച്ചുപോയി അപ്പൊ ഇന്ന് നമ്മക്ക് ഇങ്ങനെ ഗ്രൂപ്പില് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ജലദോഷോ ഉണ്ടെങ്കിലിൽ നിങ്ങള് സ്കൂളിൽ വിടണ്ട വീട്ടിലിരുത്തിക്കോ പോഷം പിന്നെ കവർ ചെയ്ത് പോയാൽ മതി
ആഹ് സത്യാണ് ആ ഇപ്പ എന്താ പുതിയ വൈറസ് ഷിഗല്ല വൈറസ്
ഇകല്ലാം വന്നിട്ടുണ്ട്
ആഹ്
ക്ഷികല്ല രണ്ട മൂന്ന് കേസൊക്കെ റിപ്പോർട്ട് ചെയ്തുന്ന് പറയുന്ന കേട്ടും
ആ സത്യാണ് ക്കെ ഓരോ അസുഖങ്ങൾ വരുമ്പോ പണ്ടൊക്കെ എന്ന പനി വന്ന അത്രഞ പേടിയത് ഇപ്പോൾ ഒരു പനി വന്നാൽ തന്നെ നമുക്കങ്ങ് പേടിയാണ്
ആ അതെ പിന്നെ പല സ്ഥലത്തൊന്നും വരുന്ന പിള്ളേരല്ലേ പിന്നെ നമ്മളിപ്പം നമ്മ രണ്ട മൂന്ന് പേര് വീട്ടിലിരുന്നു പറഞ്ഞിട്ട കാര്യമില്ല ബാക്കി എല്ലാരും ജോലിക്കവിടെവിടെയും പുറ
ആ ജോലിക്ക് പോകുന്നവരല്ലേ ആ ജോലിക്ക് പോകുന്നവ ഒരു കുഞ്ഞുങ്ങളെ സ്കൂളിൽ ആകിയിട്ട് പോകും അത് മിക്ക സ്കൂളുകളിലും പറയും പനിയാണെങ്കിൽ സ്കൂളിൽ ഇരു സ്കൂളിൽ വിടരുത് വീട്ടിൽരുത്തിയേക്കണം ബാക്കി ബാക്കിയുള്ള കൊച്ചും കൂടെ പനി വരും
അതെ
അങ്ങനെ പറയും
അങ്ങനെ പറയാം ഇപ്പൊ നമ്മള ആ ജോലിക്ക് പോകുമ്പോ നമുക്ക്ന്നും ലീവും കിട്ടൂലല്ലോ അല്ല പിന്നെ വീട്ടിൽ അതുപോലെ ആരെങ്കിലും നോക്കാന ഉണ്ടാവണം
ആഹ് ആഹ്
ആരും ഇല്ലത്തരുടെ വീട്ടിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടല്ലെ സത്യാണ് കുഞ്ഞുങ്ങളൾ കുഞ്ഞഞ് കൊച്ചുങ്ങള ആ ഇത്തിരി വലുതാവുന്നേരെ നമുക്ക് ടെൻഷന ആണ്
അതെ അതെ
ഉ രാത്രില്ല പെട്ടെന്ന് അസുഖങ്ങളൊക്കെ
ആഹ് അതെ പെട്ടെന്നായിരിക്കും മിനിങ്ങാന്ന് മോന് ഞങ്ങള്ൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞി ഇങ്ങന ഇരിക്കുായിരുന്നു ബുക്കൊക്കെ പൊഞ്ഞുകൊണ്ടരിക്കുവായിരുന്നു പെട്ടെന്ന് പറഞ്ഞ എനിക്ക് വയറുവേദന എടു ടുക്കുവാ പറഞ്ഞ് ഇടക്കൊരു വേറെ പറയുന്നുന്നത്ണ്ട് ഞങ്ങള് കാര്യ ആക്കല്ല എന്നിട്ട് ഗ്യാസ് സിന്റെ വരുന്നൊക്കെ കൊടുത്തിരുന്നു അത് കഴിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് കൊച്ചിനന് വല്ലാണ്ട് വേദന ഭയങ്കര വേന വയറ് പോകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കറച്ചില്
അയ്യൊട
ട്ട് പിന്നെ ഹസ്ബൻഡറ് പുറത്തായി പോയതായിരുന്നു നപ്പ പിന്നെ വിളിച്ചു വരുത്തി കുഞ്ഞിക്ക കൊച്ചിനെ ഇവിടെ മമ്മീന്റെ അടുത്താക്കി ഞങ്ങൾ രാത്രി കൊണ്ടുപോയി
ആഹ് ആഹ്
കൊണ്ടുപോയി അവിടെ പോയിട്ട് ഗ്യാസിന്റെറെ ഒരു വയറുവേനന്റെയും ഗുളികൾ തന്ന് പത്ത് മിനിറ്റ് ഇരുത്തി
ആഹ്
പിന്നെ ഡോക്റെ കാണിച്ച് ഫുഡ് എന്തേലും കൊടുത്ത് ഛദ്ദിക്കുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട പിന്നെര് വീട്ടിലോട്ട് വിട്ട്
വിട്ടത് ആഹ് സത്യ ഇപ്പം ഈ ഫുഡ് പോയ്സണും പല പ്രശ്നങ്ങളല്ലേ
അതെ അതെ
ഉം
അപ്പൊ ഡോക്ടറിങ്ങനെ പർഞ്ഞു ബേക്കറി ഐറ്റംസോ പിന്നെ അല്ലാത്ത ഒന്നും കൊടുക്കരുത്.
ആഹ്.
വെറും വേസ്റ്റ വീട്ടില് ഉണ്ടാക്കുന്ന എന്താന്ന് വെച്ചാ എട
ആഹ് സത്യ അതെപ്പഴും പറയും ത് ഉം. ഈ ബർഗറും ബന്നും അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഗുണവുഉള്ള അല്ല ശരീര
അത് ഒരു ഗുണവുല്ല പക്ഷെ ക അതിന് ഉള്ളിലെ ആ ടേസ്റ്റില്ല മയോണയ്‌സ്. എല്ലാം കൂടെ വന്ന കഴിയുമ്പരു ടേസ്റ്റല്ലേ.
റ്റും ഡേഞ്ചർന്ന് പറയുന്ന മയോണൈസ്.
അതെ മയോണൈസ്ന്ന് ഭയങ്കര ടേസ്റ്റ് പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പ ഇത്ര ദോഷം വരുന്നില്ല.
ആഹ് ഇല്ലല്ലേ ആഹ്.
നമ്മക്കു സിമ്പിളല്ലേ നമ്മള് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ നമ്മള് വീട്ടിലുള്ള മുട്ടയു
കേടാവതിരിക്ക്യാ എന്തെങ്കിലുമൊക്കെ ചേർക്കും.
അതെ. അങ്ങനെതാക്കി കൊടുക്കും പിന്നെന്ന് വെച്ചാ ബിങ്കോ അങ്ങൻത്ത സാധനങ്ങളൊക്കല്ലേ കടയിൽന്ന് മേടിച്ച് തിന്നുന്നത്.
ആഹ് കഴിക്ക്യുന്ന സത്യാണ്.
അതെ എത്ര പറഞ്കഴിഞ്ഞലും മേണ്ടാന്ന് പറഞ്ഞാലും മേടിച്ച് തിന്നും.
അതാ അവരുടെ ആ പ്രായത്തിൽ അവർക്ക് അതൊക്കെയ ഇഷ്ടം.
അതെ പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്.
നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാല് അവർക്കത് മതി.
അവർക്കത് മതി.
അത് ഒരുപാട് പേരത് വേടിച്ച് കഴിക്ക്യേം ചെയ്യും അതുകൊണ്ടല്ലേ പിന്നെ പിന്നെ ത് വരുന്നത്.
ശരിക്ക്യും പറഞ്ഞാ ഇങ്ങൻത്തെ സാധനങ്ങളൊക്കെ നിരോധിക്കണം ഡോക്ടർമാരു കഴിക്കന്ന് പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ.
ഉം. പിന്നെ വേറെന്തോണ്ട് വിശേഷം.
ഓ വേറെന്ത് വിശേഷം അങ്ങനെ പോന്ന്.
ഉം. ഉം നമുക്ക് മഴയില്ലാത്തോണ്ട് ന്നൊരു സന്തോഷം. ശര്യടാ വെച്ചേര് ന്നേ
ആഹ് ശരി ശരി.